ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കണില്ലേ
ഹലോ ഹലോ
കേൾക്കണില്ലേ
കേൾക്കാൻ
ആഹ് ആഹ് കേൾക്കിണ്ല്ലേ
ആഹ് ഇപ്പൊ കേൾക്കാൻ പറ്റും
ഉം
എടുക്കുവാ ഹലോ
ഹലോ ആഹ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷന്നറിയാൻ കേൾക്കണില്ല
ആഹ് ഇപ്പൊ കേൾക്കാൻ പറ്റൂ ഇവിടെ വിശേഷം എന്തോ ഇവിടെ വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല
ചായൊക്കെ കുടിച്ചോ വൈകുന്നേരത്തെ?
ആഹ് ചായയൊക്കെ കുടിച്ചു അവിടെ ചായയൊക്കെ കുടിച്ചോ?
ആഹ് ഇവിടെ കുടിച്ചിപ്പ ഞങ്ങള് മക്കള് സ്കൂൾട്ട് വന്നേൻ്റേഷേ.
ആഹ്
കുടിച്ചോ? പിന്നെന്തെയ്‌ന് ചായക്ക് കടി? കുട്ടിയാള് ഒരാള് ഏഴില് ഒരാള് ആറില് ഒരാള് ഒന്നില്.
ആഹ്
അവടെ? കട്ടിയാളൊക്കെ
എവിടാണെങ്കി ഒരാള് അഞ്ചില് ഒരാള് മൂന്നില്.
അയ് ശരി.
കു കുട്ടികളൊക്കെ മോനോ മോളോ?
രണ്ട് മോനും ഒരു മോളും.
ആഹ്
മൂത്തതും എളേതും മോന് നട്ക്കത്ത മോള്.
മോള് ആഹ്.
പിന്നെ സ്കൂളൊക്കെ തൊറ്ന്ന്. ഉം സ്കൂളൊക്കെ തൊറ്ന്നീല്ലേ?
ആഹ് സ്കൂളൊക്കെ തൊറന്നു പുള്ളാര് പോയതോണ്ട് പിന്നെ അനക്ക ഇല്ല വീട്ടിലൊക്കെല്ലേ?
മ്മ് വൈകു രാവിലെ എട്ട് മണിക്ക് ഇവിടുന്ന് പോവും. എട്ട്രക്ക് ബസ് വരോ. എട്ടരക്കാണ് ബസ്സ് വര. അപ്പൊ എട്ട് മണി
ആഹ്
പിന്നെ നാല് മണി നാലരക്ക് നോക്കിയാ മതി. വീട്ടിലെത്തണെങ്കില്.
വൈകിട്ടെത്ര മണിയാവുമ്പം വരും?
നാലരാവും എ ത്താന്.
ആഹ് ട്യൂഷനെക്കെ
ഇവടെ
പ്പം
എല്ല പ്രൈ പ്രൈവറ്റായിട്ടെന്നേണ് പഠിക്ക്ണത്. പ്രൈവറ്റായിട്ടാണന്നറിയെ പഠിക്കുന്നന്നെ.
ട്യൂഷനൊക്കെ യുണ്ടോ?
ഇല്ല ട്യൂഷനൊന്നുല്ല പ്രൈവറ്റായിട്ട് തന്നേണ് പഠിക്ക്ണത് ആഹ്. ആപ്പോ എല്ലവു കൂടി താങ്ങൂലേ ബസ്സിനെന്നെ ഒരാക്ക് വാണം ആയിരത്തിന്റെ പൊറത്ത് ഒരാൾക്ക്.
അവിടെ മഴയൊക്കെയുണ്ടോ?
അ് ഏഹ്
ആഹ് അ
ഹലോ അപ്പൊ പിന്നെ ട്യൂഷനും കൂടി രണ്ടും കൂടി വെക്കാൻ പറ്റൂലേ.
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ മഴണ്ടവ്ടൊക്കെ ആപ്പാത്തൊക്കെ? ആഹ് മഴ ഉണ്ടോന്നോയിക്കാ? മയണ്ടോന്ന്.
ആഹ്
മയണ്ട അവ്ടെ?
ന്ന്ണ്ടാ ആഹ് ഫീസ് ഒരുപയാണ്ല്ലേ ഇവിടെ ഇവിടെ മ ഇന്ന് ഉച്ചക്ക് ശേഷം നല്ല അന്തരീക്ഷായിരുന്നു കേക്കാൻ പറ്റുന്നില്ലേ ഹലോ ഏയ് ഇല്ല ഉച്ചെ രാവിലെ നല്ല മഴ ഹലോ പറ്റുന്ന ടാ ന്ന് നല്ല മഴക്കോളും മഴയായിരുന്നു
ഉം ആഹ് ഇപ്പക്ക് വൈകുന്നര്ച്ചിട്ട് കുറവുണ്ട്പ്പൊ ഇവിടെ രാവിലിം തന്നെ നല്ല മഴയായിരുന്നു ഇപ്പ കുറവ്ണ്ട്
ആഹ് വീട്ടി വേറെ ആരൊക്കെണ്ട്
ഞാനും ഹസ്ബൻറും പിള്ളേരും തന്നെള്ളു
ആഹ് എങ്ങനെ ഹസ്ബൻ്റിന് എന്ത ജോലി
പ്പോ വന്നതാണ് പൊറത്താണ്
ആഹ്
നോമ്പിന് ലാസ്റ്റയിട്ട് വന്നതേയ്നു
ആഹ് ആഹ്
പിന്നെ ഇന്നേന്തെ ഫുഡ്ണ്ടാക്കി
ഫുഡ്‌ ആണെങ്കി ചോറും കറികളും ഒക്കെ തന്നെ
ഉം
അവിടെയോ
ഇവിടെ അതന്നെ ചോറും
ആഹ്
മീൻ വാങ്ങാറില്ലേ
മീൻ വാങ്ങും അയ് ഇവിടെ ആർ ക്കും മീൻ വാ മീൻ ഇല്ലാതെ പറ്റത്തില്ല ചേടനൊക്കെ അപ്പൊ മീൻ വാങ്ങിക്കും അയലടെ കുഞ്ഞ്
ആഹ് ആഹ് ഇവടെ പുതിയപ്പള കോരന്ന്റിയില്ലെ ഒരു ച്ചോന്ന കോരല്ലേ
ഏഹ്
പുതിയയാപ്പള കോരാന്നറിയില്ലേ ഒരു ചെറിയ മീന് ചോപ്പ് കളറുള്ള
ആഹ് മഞ്ഞക്കോരക്കാന്നോ പറയുന്നേ
ആഹ് അതെ
ആഹ് ആഹ് ഞങ്ങളിവിടെ മഞ്ഞക്കോര ചെമ്പല്ലിക്കോര അങ്ങനെയൊക്കെ പറയും ആഹ്
ചെല ഭാഗം ചെല രീതിക്കാണേ
ആഹ് ആഹ് ഞാൻ അതരെ വിചാരിക്കും എന്തൊരു മീനായിരിക് ത് ചൊവന്ന കളറിന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി
ഉം വേറ റോസ് കളറാള്ളോ
ആഹ് അതെ പക്ഷെ അത് ചെലത് നല്ലതായിരിക്കും ചെല മീനിന് ചെവയുണ്ട് അതിന് ല്ലേ
അത് മീൻ തന്നെ വേറെഒ ഒന്നിന് തൊലി കട്ടിള്ള ഐറ്റം വെര്ന്ണ്ട് അത് ന്ന് മിനിഞ്ഞാന്ന് ണ്ടാക്കീല് ആഹ് അങ്ങനെ വരണ് ണ്ട്
ഉം അതാ അതാ വല്ലോത്തൊരു ചെവയാ അയ്ന്റെ പള്ളഫാഗത്തിന്
ഉം ഉം അങ്ങനത്തെ കുട്ടിയാളെയിരുന്നു ഇന്ന് വ്ടെ അയ്ന്റെ ചെറ്യേ കുട്ടികളാണ്ന്നറിയ ഇല്ല്യ കുട്ടിയാള് ആഹ്
ആഹ്
ട്ടിയാളേ മോള് കൂട്ടും മറ്റോര് രണ്ടാളും കൂട്ടൂല മീൻ അവര്ക്കൊക്കെ നല്ല മീന്യള് ആഹ് നല്ല മീനളൊക്ക പറ്റോള്ളു ഇപ്പോ നമ്മക്കോ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല്ലല്ലോ
ആഹ് ദിവസോം ഇപ്പൊ മീനെക്കെ ഫയങ്കര വെലയല്ലേ
ആഹ് ഒമ്പതാന്തിക്ക് ശേഷം മീന് കിട്ടാണ്ടാവൂലാന്നല്ലേ പറഞ്ഞേ
ആഹ്
കടലില് എറങ്ങാൻ പാടില്ല്യാന്ന് പറഞ്ഞേക്ക്ണ്ട്
ആഹ്
പിന്നെ യൂനിഫോമൊക്കെ ഇട്ത്തിലെ മക്കൾക്ക്
ഏഹ്
യൂനിഫോമൊക്കെ എട്‌ത്തിലെ മക്കൾക്ക്ന്നോയിക്കാ
ആഹ് യൂ ആഹ് യൂണിഫോമൊക്കെ കിട്ടി ആയമ്മാ തയ്ക്കാനെങ്ങും കൊട്ക്കണ്ട ഞാൻ തന്നെ തയ്ക്കും
ഏനിക്ക് അടിക്കാനറിയേക്കാരല്ലേ ഉം ഉം അഹ് ശരി ഷർട്ടും ഫേന്റൊക്കെ തയ്ക്കും അതോ ആഹ് അതൊക്കെ കൊട്ത്ത് അത് ഒന്നാന്തിയന്നെ സ്ക്കൂള് തൊറ്ക്ക്ണ അന്നന്നേ പ്രോപ്പർ യൂണിഫോമ് വാണം ഓര്ക്ക് കളറൊന്നും പാടില്ല ഉം അപ്പൊ ഒന്നാന്തിയന്നെ ഇരുവത്തെട്ടാന്തിയെന്നെ കിട്ടീക്ക്ണ് യൂനിഫോമ് വാങ്ങീക്ക്ണ് സ്കൂള് സ്ക്കൂള്ലൊക്കെ നല്ല റൈറ്റാണ് അപ്പം ഞങ്ങള് ഇ വരെ സ്കൂള്ത്തെ യൂനിഫോമ് ഒരു കടേല് വര്ന്ണ്ട് അപ്പൊ അവടെ പോയിട്ട് വാങ്ങി
വാങ്ങി
ഇപ്പോൾ ആഹ് ഇപ്പളും നല്ല റൈറ്റാണ് ഒരു കൂട്ട്നന്നെ വാണം ആയിരത്തിയഞ്ഞൂറ്ന്റെ പൊറത്ത്
ആഹ്
പക്ഷേ പൊറത്ത അത്രയില്ല്യാ അപ്പം അവട്ന്ന് പൊറത്ത്ന്ന് വാങ്ങി
പൊറത്ത്ന്ന് വാങ്ങി
ഉം എന്താ ഞമ്മള്പ്പ് ആഹ് പൊറ ത്ത്ന്ന് വാങ്ങി ഞാന് കഴിഞ്ഞ പ്രാവശ്യം പൊറത്ത്ന്ന് വാങ്ങി സ്ക്കൂള്ന്നന്നെ വാങ്ങി അടിച്ച് കൊറച്ച് ലൂസില് അടിച്ച് അട്ത്ത കൊല്ലക്കൂടി ഇടല്ലോച്ച് ഒരാഴ്ച ഇട്ടീല്ല അപ്പോത്തിന് വീണ് കാലിന്റെ മുട്ട് കീറീട്ട് ഫേന്റ് കീറി
കീറി പോയി
ഉം അടിക്കാനെന്ന കൊട്ക്കണല്ലോ
അതാ ആഹ് അതെ ഇപ്പം തയ്യല്നെക്കെ ഭയങ്കര പൈസയാണല്ലോ
ഉം പൊറത്ത്ക്കടിച്ചൊട്ക്കോ തയെ അടിച്ച് ആഹ്
ഇല്ല ഞാൻ പൊറത്ത്ന്ന് പറിഞ്ഞാ അത്യാവശ്യം അപ്പോറ്ത്തും ഇപ്പോറ്ത്തും ഇള്ളവരൊക്കെ തയ്ക്കാ കൊണ്ട് തരുമ്പോ തയ്ക്കും അല്ലാതെ വേറെ ആഹ് അട്ത്തൊക്കെ താമസിക്കിന്ന ഞമ്മളെ ബന്ധുക്കളെക്കെ തന്നെ
ആഹ് ആഹ്
ആഹ് പൊറത്താർക്കും അങ്ങനെ തയ്ച്ചു കൊടുക്കത്തില്ല പിന്നെ എന്റെ എന്റെ തയ്യലാർക്കും കൊടുക്കത്തില്ല എല്ലാം ഞാൻ തന്നെയങ്ങ് തയ്ക്കും മോന് ഷർട്ടൊക്കെ തയ്ക്കും
ഏഹ് ഷർട്ടും ഫേന്റൊക്കെ തയ്ക്കും
ആഹ് ഞാൻ തന്നേ ഷർട്ടും പേന്റും യൂണിഫോമ് തയ്ച്ചേ
ഏഹ് ഇനിക്കും കൊറച്ചൊക്കെ അറിയാ ചുരിദാറൊക്കെ പക്ഷേ ആദ്യൊക്കെ ആദ്യൊക്കെ ചെയ്തീര്ന്ന് കല്ല്യാണം കഴിഞ്ഞേന്റേഷം പിന്നെ ഞാനത് നോ
പക്ഷേ ഞാനാണെങ്കി തയ്ക്കാന് പഠിച്ചിട്ടില്ല
ഏഹ് പിന്നെ എങ്ങനെ
തയ്ക്കാൻ പഠിച്ചിട്ടില്ല പണ്ട് ചെറുപ്പത്തില് നാല് ക്കെ പഠിക്കുന്ന സമയത്ത് പാവാടയൊക്കെ വേടിച് തരില്ലേ
ആഹ് ആഹ്
ആരാ പാവക്കുട്ടിക്ക് ജസ്റ്റ്ങ്ങനെ കയ്ല് സൂചിവെച്ചിട്ട് തയ്ച്ചന്ന് ഇങ്ങനെ ജെസ്റ്റ് ഉപ്പുവെളൊക്കെ തയ്ക്കായിരുന്നു ചുമ്മാതെ അങ്ങനെ തയ്ച്ച് ആഹ് ഒരിതില് പിന്നെ മെഷീൻ വെടിച്ച് തരാൻ പറഞ്ഞു ഹസ്ന്റിന്റെടുത്ത് ജോലിയായി വീട്ടില് ഇര് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കല്ലേ ആഹ് അങ്ങനെ തയ്ച്ച് തയ്ച്ച് തയ്ച്ച് പ്പെ എല്ലാം തയ്ക്കും ഏത് ഉടുപ്പ് കിട്ടിയാലും തയ്ക്കും ഇപ്പോ പഠിച്ചിട്ടില്ല
അത് ശെരി ഉം ഞാൻ പഠിക്കാൻ പോയിക്ണ് പക്ഷെ എനിക്കറില്ല ഇപ്പളും
ആഹ് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ തയ്ക്കും
ഞാൻ പഷ് അല്ല കണ്ടുപഠിക്കാൻ ആരും ഇല്ല പക്ഷെ ചെറുപ്പത്തില് അങ്ങനെ ആഹ് പാവക്കുട്ടിക്ക് വേണ്ടി തയ്ച്ച്‌ തയ്ച്ച് അപ്പ വെൽതായപ്പഴും ഞാൻ കയ് തേയ്ലൊക്കെ തയ്ക്കുവായിരുന്നു ചുരിദാറൊക്കെ അന്ന് മെഷീനില്ലല്ലോ ഹസ്ബന്റിന്റെ വീട്ടിൽ വന്നപ്പോ പിന്നെ ഛൻ ഇതൊരു കൂട്ടുകടുംബ ആയിരുന്നു ചേട്ടന്മാര്, ചേട്ടത്തിമാര്, രൻ ആഹ് അവരുടെ മക്കള് ഏറ്റവും എളയ ആളാ എന്നെ കല്യാണം കഴിച്ചത് അപ്പം ടിവി ഒക്കെ കാണാൻ നമ്മക്ക് പറ്റത്തില്ല എല്ലാരും അവര് അവര് ഓരോ സമയത്ത് ഓരോരുത്തർ കാണും അപ്പൊ ഇവിടെ വന്നപ്പോ ആദ്യക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അന്നേരം എന്തെങ്കില് ഒരു നേരം പോകാവട്ടെന്ന് പർഞ് ഈ മിഷിൻ മേടിച്ചെ അങ്ങ അങ്ങനെണ് തയ്ച്ച് തയ്ച്ച് കോറച്ച്‌ തുണികള് വെച്ച് തയ്ച്ച് തയ്ച്ച് തയ്ച്ച്‌ അന്നൊക്കെ ഭയങ്കര ആവേശായിരുന്നു തയ് ക്കാനൊക്കെ ഇപ്പ തയ്ക്കാൻ അറിയുന്നൊണ്ട് ഇപ്പ ആഹ് ഇപ്പൊ മടിയായി
ഉം
ഹ
ഇന്നാ ശെരിന്നാ
അന്നൊക്കെ അങ്ങ് തയ്ക്കായിരുന്നു ആഹ് ശെരി എന്നാ